ഹലോ ഹലോ അലോ
ഹലോ എന്തൊക്കെയാണ് ഇങ്ങളെ വർത്താനം? ആ കേ
നല്ല വർത്താനം ആ എന്താ വർത്താനം? എന്താ വർത്താനം?
എന്താണ് പണി ഒക്കെ കയ്ഞ്ഞോ?
പണിയൊക്കെ കയിഞ്ഞു. എന്താ റയാ കുട്ടികളൊന്നും സ്കൂൾ പോകാനൊന്നും ന്നും ഇല്ലല്ലോ ഇന്ന് ലീവല്ലേ
ഏഹ് എനക്ക് ഓര് പോവായാലല്ലേ പണി കയ്യല് അപ്പം
ആ അത് ശര്യാണ്. ഓര് പോയലാണ് പണി കയ്യല്. ഇന്ന് ഞ്ഞി ആ അടിച്ചോര് തൊടക്കാനൊക്കെണ്ട്. ആ അതെ ഓര്ണ്ടാവുമ്പോ നേരത്തെട്ത്തിട്ട് കാര്യല്ല്യേ ഇല്ലാ കയൂല. ഓല് ഇങ്ങനെ അത് ഇത് അങ്ങട്ട് ഇങ്ങിട്ട് പറഞ്ഞാണ്ടേ വെർതെങ്ങനെ സമയം കളയും. കൊറെ ആയില്ലേ ഇപ്പോ വിളിച്ചിട്
ആ അതെ
ആ പിന്നെ ഇപ്പ ഞാൻ വിളിച്ചത് വേറൊരു കാരണുണ്ട്. ആ അത് പിന്നേ ആ ഇന്റെ ഞങ്ങക്കൊരു ബ്രദറ്ണ്ടല്ലോ. അവ് വിശേഷം വിശയം അങ്ങനെ വിശേഷല്ലട്ടോ ആ ഇല്ലടാ കൊറെ ഒരുപാടായി ഞങ്ങൾ തെരയണ്. ഒരു പെണ്ണ് ശെരിയായിട്ടില്ല ഇപ്ലെ
ഊം. ഇപ്പ അയ്ന് പെൺകുട്ട്യക്ക് ഡിമാന്റ് ആണി
ഷായിട്ടോ ഇപ്പ ഞങ്ങള് ഞങ്ങള് തെരയലൊടങ്ങീട്ട്
ഏ
പ്പോ
ആ പ്പയിന് പെങ്കുട്ട്യാക്ക ഡിമാന്റ് ആങ്കുട്ട്യാക്കല്ല ആദ്യക്കെയ്ന്ന് ആങ്കുട്യേക്ക് ഇപ്പ പെങ്കുട്ട്യക്കാണല്ലോ ഡിമാൻഡ് എല്ലാത്തിനും
ആ ഓര്ക്ക്ണ്ടല്ലോ വിദ്യാഭ്യാസം വേണം. വയസ് ത് കൂടാൻ പാടില്ല. ഏ പിന്നെ വല്യേ രണ്ടു തട്ട്ള്ള വീട് വേണം കട്ടട്ട മുറ്റം വേണം. അങ്ങനെ എന്തെല്ലാം ഡിമാൻഡാ
ആ ഞമ്മള കാലത്തൊ ക്കന്നാ ഒന്നും നോക്കല്ല്യേ ചെക്കന്റെ വീട്ട്ത്ത മാത്രം നോക്കും കൊള്ളും ഇപ്പ പെണ്ണുങ്ങള് ആദ്യം പറയല്ലോ ഞമ്മളാണല്ലോപ്പോ അന്നുംല്ലാതെങ്ങനെ കുത്തിരിക്കുന്നേ
അതന്നെ ഇപ്പൊ പെൺകുട്ടികളും പറണ്ട ഞങ്ങളൊക്കെ കെട്ടിച്ചന്ന്ന്ന് പറഞ്ഞാലേ പണ്ട പൈസ ഇപ്പ ഇന്റെ ഇതൊക്കെ വരാണെങ്കിൽ സ്ത്രീതനോക്കെ കൊടുത്തിട്ടാ ട്ടോ കല്യാണം കഴിഞ്ഞീന്നത് പിന്നെ എന്റെ അനിയത് യാണ്ട് വെ ഒക്കെ അങ്ങെനെതന്നെനു ഇപ്പ ഞങ്ങക്ക് ഇപ്പ നമുക്ക് പണ്ട പൈസ ഒന്ന് ഞമക്ക് നമക്ക് വേണ്ട പോലെ സ്വ സ്വത്തും നമുക്ക് വേണ്ട നമുക്ക് കുട്ട്യാള കിട്ടാല്ല അതാ ഇപ്പൊ വല്യെ വിഷയേ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടും കുട്ട്യാള കിട്ടാൻല്ലാ
അതന്നെ ഇപ്പ ഇനി അതൊന്നും നോക്കുന്നില്ല എല്ലാർക്കും വിദ്യാഭ്യാസം ഉള്ളത് ജോലി ഇള്ളത് അങ്ങനെ
ആഹ്
പിന്നതൊന്നും വേണ്ട ഇപ്പ ള്ള എഞ്ചിനീയറ് എഞ്ചിനീയറ് എഞ്ചിനീയറെ കെട്ട്ക അതന്നെ
ആഹ് അതന്നെ പിന്നെ ഇപ്പൊ
ഇടെ ഇണ്ടാകരിക്കും ഈ മെരങ്ങളൊക്കെ അവിടെ മേടി ഫുഡ്‌ കഴിഞ്ഞോ?
അതല്ലേ രസം മാട്രിമോണിലൊക്കെ കൊടുത്തോക്കി ഏഹ് അത് പ്പ അതിലേറെ കച്ചവടാണ് മാട്രി മോണിക്കാരത് എങ്ങനെ അറിയോ ഇപ്പൊ ഓലൊരു ആഹ് രസുണ്ട് ആഹ് ഓല് ആഹ് ഓല്ക്ക് അതിലേറെ ഡിമാന്റാ ഓല്ക്ക് ഓല്ക്ക് ഇപ്പത് കച്ചോടണേ ഏഹ് എന്താ അറിയോ പിന്നെ ഒരു ബിസിനസ്സായിക്കണുപ്പോ ഈ കല്യാണം ഉണ്ടാവലൊക്കെ മാറ്റ്റ്മോണിക്കാരുടെ പണിപ്പോ അതല്ലെ ഓല്പതിനായിട്ട് ക്കല്ലേ ഒല് ഒരം ഞാൻ ചോദിച്ചു അന്വേഷിച്ചച്ച് നോക്കി അപ്പൊ പറ പ്പേല്ലേ ഒരു എൺമ്പത് നമ്പറ് തരാ നപ്പ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ശരിയാണെങ്കിൽ അതാ പറഞ്ഞത് എമ്പത് നമ്പറ് തരാ കോണ്ടാക്ട് നമ്പര് തരും അതില് കല്യാണം ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളാ പൈസ ഓൽക്ക് കൊടുക്കണം
ആ അതാണ് ഓരും ബിസിനസ് ആയി ഏറ്റെടുക്കുന്നു
ആ ഏറ്റെടുക്കും ഞമ്മളിങ്ങനെ വെറുതെ ഓർക്ക് വിളിച്ചോണ്ട് ചോദിച്ചോണ്ട് നിക്കുക അപ്പോ കല്യാണം ഉണ്ടുകവാ അപ്പോ ഇല്ലെങ്കിൽ കല്യാണം ഉണ്ടായാലും ഇല്ലെങ്കി ങ്കിലും നമ്മടെ പൈസ ഓർക്ക് കൊടുക്കണം ഏയ് അങ്ങനെ അത്
ഇത് പിന്നെ ഓരോരുത്തർക്ക് നമ്മള് നോക്കുമ്പോ അതില് തന്നെ നോക്കുമ്പോ നല്ലത് രീ- അതെ അതെല്ല നമ്മള് ആ നോക്കണ അതിനതിനനുസരിച്ച് കിട്ടേയില്ല
ആഹ് കിട്ടൂല
എവിടെങ്കിലും ഞങ്ങളെ ഫാമിലിലും അങ്ങനെ തന്നെ കല്യാണം നോക്കുമ്പോ ഇങ്ങനെയാണ് ആദ്യക്കെ എല്ലാർക്കും പാകായുള്ള വേഗം വേഗം കിട്ടേനൂ
ആ ഇപ്പൊ കിട്ടൂലേ
അന്നൊന്നും ഇങ്ങനെ ഡിമാൻഡുകള് ഇല്ലല്ലോ കല്യാണം ആ ശരി ചെക്കൻ ഗൾഫിലാണ് ആ ശരി ഇപ്പൊ അതല്ലല്ലോ ചെക്കൻ ഗൾഫിലാന്ന് പറഞ്ഞാ വേണ്ടാന്ന് പറയും
ആഹ് അതാണ് ഇപ്പൊ ഒരുപറ്റ് പണിയും പറ്റൂല അപ്പ എങ്ങനാ അറിയാം ഇപ്പൊ ഓലെ കണ്ട വച്ച ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ലവ് മാരേജിന് സപ്പോർട്ട് ചെയ്യുന്ന കാലമാണല്ലോ ഇപ്പോ അതിപ്പോ അപ്പൊ ഈ ലവ് മാരേജ് ആവുമ്പോ ആ പണിയൊന്നും ഒരു വിഷയല്ല അതന്നെ ലവ് മാരേജിലേ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല ചിലപ്പോ ആ
ഭംഗിയില്ലാത്തവനും കിട്ടും പെൺകുട്ടികൾന്നെ നല്ല ഭംഗിയുള്ളയായിരിക്കും പക്ഷേ ചെക്കന കണ്ട പിന്നെ നോക്കണ്ട
രസന്നെ, ആ അതന്നെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടക്കണതേ ഇപ്പം ഞങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ ഞങ്ങളെ എളാപ്പാന്റെ പിന്നെ മരുമോള എന്താ പറയാ എള- പ്പാന്റെ മരുമോടെ മകന് അത് എന്താ വെച്ചാല് നല്ല ഭംഗിയുള്ള നല്ല രസള്ള ഒരു പെൺകുട്ടി നല്ല രസമുള്ളൊരു പെൺകുട്ടി പിന്നെ ഈ ചെങ്ങായി വെല്യ രസല്ലട്ടോ ചെങ്ങായി ഞാൻ പറയാ ആ പെണ്ണ് എന്ത് കണ്ടിട്ടാണ് ആ ചെങ്ങായിനെ സ്നേഹിച്ച ഞ അള്ളാക്കറിയ അത്രിം അത്രിം ഭംഗിള്ള ഒരു പെൺകുട്ടി ഭംഗി മാത്രല്ല നല്ല അ- അത്യാവശ്യം നല്ല ചുറ്റുപാടുള്ള കുടുംബത്തിൻ്റെ പെൺകുട്ട്യാണ് ഏ ആ ഇന്നിട്ട് ചെങ്ങായ കല്യാണം കയ്ച്ചപ്പോ ഒരു കുട്ടിണ്ട് അപ്പൊ അതന്നെ ഞാൻ പർഞ്ഞതേ
വണ്ടിമ്മെ എന്തെക്കെ കോലള്ള ആൾക്കാരാപ്പൊ കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടും കയെക്ക്ന്നെത് ന്നറിയാ മുടിയും താടിയും നീട്ടിയ ആൾക്കാര് ഒരു വക
ആക ഉം റീൽസിൽ ചെയ്യാൻ പറ്റ്യെ ചെക്കമ്മാരുണ്ടോ ഒന്ന് ക്ക് നല്ല ഇഷ്ട ഓലപ്പം ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ക്കാനും ഏ അങ്ങനത്തീനൊക്കെ കിട്ട്ണോലോൽക്ക് ഏറെ ഇഷ്ടാണ് ആ
ആ ഒരുവിനം എല്ലാരും റീൽസിലാണല്ലോ കുടുങ്ങി കിടക്കുന്നത് അത് ഇൻസ്റ്റേലിട്ടൽ എല്ലാർക്കും ആ
ആ അതന്നെ റെഡി എന്നിട്ട് ഇനിപ്പോ ഓനി അടുത്ത മാസം വരാനായി എപ്പോത്ത നിന്നും കല്യാണം ശരിയ ഇങ്ങളവിടെ എവിടെങ്കിലും ഒക്കെണ്ട അറിയണ കുട്ട്യാളൊക്കെണ്ടോ വർക്ക് ചെയ്യണ അവിടെ ഹോസ്പിറ്റലോ ഒക്കെ ഉണ്ടോെ നെ-
ഞങ്ങളത് കല്യാണം ഒല്ലനപ്പോ ഒന്നും മനസിലാവൂലല്ലോ എല്ലാം കല്യാണം കഴിഞ്ഞതാണോന്ന് മനസ്സ- ലാവൂല ഒക്കെ ഒന്നും ആദ്യമൊക്കെ കാണാൻ മഹറിട്ടയാരുന്നു ഇനി ഇതിപ്പോ അതൊന്നും ഇല്ലല്ലോ
ആ ഇടൂല ആ അതന്നെ മാലടൂല ഇപ്പൊ കല്യാണം കഴിഞ്ഞവരും കഴിയാത്തവരും തിരിച്ചറീല്ലേ ആഹ് ആയിക്കോട്ടെ നിങ്ങൾ എതയാലും ചോദിച്ചോക്ക ഞങ്ങൾക്ക് പിന്നെ വേറെന്നുണ്ട് ഈ മെഡിക്കൽ ഫീൽഡ് ആമ്പോ എന്താല റിയോ ആ മെഡിക്കൽ ഫീൽഡ് ആകുമ്പോ ചെല കുട്ടികൾക്ക് ഉണ്ടാവും ആ ഫീൽഡിനെന്നെ വാണംനിള്ളത് ഏ അതാവുമ്പോ അല്ല ഒരു കണക്കിനത് നല്ലതാണ്. പ്പി ഈ പിന്നെ ഈ രാത്രിയൊക്കെ ജോലിണ്ടാവുമ്പളെ ഇതിപ്പോ രണ്ട് കൂട്ടർക്കാവുമ്പോ അറിയാലോ രാത്രി ജോലിള്ളത്. തും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാവാം ചെല കു ട്ട്യാളൊക്കെയ് ആ പിന്നെ നേഴ്സ് നേഴ്സിന് വർക്ക് ചെയ്യണ കുട്ടികളോ അങ്ങനൊക്കെ കല്യാണം മ്മൾ അന്വേഷിച്ചല്ലുമ്പോ ഓലെന്താ പറയുക നക്കി ഫീൽഡിന്നന്നെ മതി. ഏ അപ്പ അങ്ങനെ പറിം അധികേറെ കുട്ടികളങ്ങനെ പറയും. ഞങ്ങള് ഞങ്ങള് പഠിക്കണെന്നെ മതി അല്ലെങ്കി ഞങ്ങള് വർ ക്കെയ്ണതന്നെ മതി പറഞ്ഞ്ങ്ങാണ്ട് അങ്ങനെ ചിന്താഗതിക്കാരാണ് ഇപ്പഴ്ത്തെ കുട്ടികളൊക്കെ.
അതന്നെ അങ്ങൻത്തൊക്കെ നോക്കി ഇടുക്കണതാണ്.
ആ അതന്നെ അപ്പ ഈ സാധാരണക്കാർക്കൊന്നും പെ പെണ്ണിനെ കിട്ടാല്ല. പ്ലേ.
അതെ. അത് വെല്ല്യതിങ്ങനെല്ലായ്ന് പഠിപ്പുള്ളോലെ മാത്രം മതി ഇപ്പൊ പെൺകു ട്ട്യേക്കായാലും.
ആ
പഠിപ്പ് ഏ ജോലി നല്ല നോക്കി ജോലി നോക്കിട്ടാണല്ലോ അതേ ഫീൽഡിൽ ചെയ്യണോലേ വ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാക്കാൻ പറ്റോ
ആ അതന്നെ.
അതാണ് ബാക്കിള്ളോലൊക്കെ എന്താക്കണായ്‌ക്കും.
ആ അതഞന്നെ ഇപ്പൊ വേറെസ് സാധാ പണിക്കൊന്നും ഒരു പെൺകുട്ട്യോളെ കിട്ടന്നെല്ലപ്പൊ ഒന്നും മാണ്ടപ്പ ഡിഗ്രിക്കാർക്കന്നെ കിട്ടൂല. പിന്നെ ആബ്രതറ് ഡിഗ്ര്യൊക്കെ കയ്ഞ്ഞ ആളാണ് ഡിഗ്ര്യൊക്കെ കയിഞ്ഞ് പോയതാണ് റിയാദിലാണ് വർക്കെയ്യ്ണത് ഏ അപ്പോ പിന്നെ ഇതാണ് പ്പൊ ഡിഗ്രിക്കെ ഇണ്ടിന്ന് പർഞ്ഞ് ആദ്യം ചോദിച്ചന്താറിയോ എജുക്കേഷനിണ്ടോ വിദ്യാഭ്യാസം എത്ര വരെ പട് ച്ചിക്കണ് എവിടെയാണ് പഠിച്ചിക്കണത് എൻ ന്താണ് പഠിച്ചിരുന്നത് ഇതൊക്കെ ചോദ്യം വരുന്നതാണെ ഏ ഇത ചോയിച്ചു ആ എല്ലാതും അറിയണം പിന്നെ വീട് രണ്ടു നെല വീടാണോതൊക്കെ ചോദിച്ചല്ണ്ട്. നെല വീടാണോ പിന്നെ അടി മുറ്റ എങ്ങനെണ് മുറ്റണ്ടോ? ഇത് അതുന്നല്ല രസം.
ആ പെൺകുട്ട്യാൾനെ ച്ചണത് ഇവര് ചോദിക്കാണേ പിന്നെ ഓന് ഗൾഫിൽ പോയിട്ട് എന്ത എന്തെങ്കിലും ഉണ്ടാക്കി വെ ച്ചിക്കണോ നീക്കിയിരിപ്പ് എന്തെകിലുണ്ടോ ഇതൊക്കെ ചോയിച്ച് ഞാനന്തം വിട്ട് പോയി ഏ യമ്മള് കുട്ട്നെ കെട്ടി കല്യാണം കഴിച്ച് കൊണ്ടരാനല്ലേതാക്കണത്. ഇത്രേം ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉത്തരം യമ്മളന്നെ അൽ അന്തം വിട്ട്പോം.
ഒര്ക്ക് രണ്ടാളും ഒരേ ഇതില് ഇതില് പണിക്ക് പോണം. ഒരിപ്പോ വീട്ടിത്തെ കാര്യം നോക്കാന്നുള്ളതല്ലല്ലോ. ക്ക്‌ പോയിട്ട് എന്താ രണ്ടാളൊരുമിച്ച് പണിക്ക് പോണം. ആ അട്ച്ചൊളിച്ചിള്ള കാലം നല്ല നല്ല അടിച്ചൊളിച്ചു ജീവിക്കണംക്കെ.
ഉം അതെക്കെയാണ് പണ്ടത്തെമാരൊന്നും വീട്ടിലിരിക്കാൻ ഇപ്പൊരു കുട്ടികളെയും കിട്ട് ട്ടൂല ഞമം ഇപ്പിന്റെയവസ്ത്തെക്കെ കണ്ടില്ലേ? ഒരു കണക്കിനത് നല്ലതുവാണ് പക്ഷെ മ്മക്ക് പെണ്ണിട്ടണില്ല അതാണല്ല വിഷയം.
അതാണ് ആ എവിടെങ്കിലൊക്കെ നോക്കിയാല് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടൊന്നും കാര്യല്ല ഓരോന്ന് ഓരന്നെ നോക്കേണ്ടിരുപ്പോ ഗൾഫന്നന്നെ നോക്കി കൊണ്ടു വരണ്ടി വരും അങ്ങനത്തെ കാലായി.
ആ കാലെയിക്കണിപ്പോ.
വെല്ല്യ ഡിമാൻഡ്ണ്ടാവൂലാന്ന് വിചാരിക്കണ്.
ആഹ് അല്ലാ ടെ ഡിമാൻഡ്ണ്ടാവൂലെ കാരം കറീല ഞ്ഞിപപൗ ക്കു ഡിമാൻഡ
ആഹ അതന്നെ വീടള്ളോവൽക്കാന് ഭയങ്കരത് പവാത്തങ്ങളഴക്കും പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല ഓൽക്കാണ് ഏറ്റവും വലിയ ഡിമാൻഡ് വെരുന്ന വീട് പോലും വാ ണ്ടാവല വാടകക്ക് താമസിക്കുന്ന ടീമേക്കു ഹ് -
ഓക്കെ ഭയങ്കര ഡിമാൻറ്റാണ്
ആഹ ഓർക്കാണ് ചെക്കന പറ്റത്തേന്
ആഹ അതെന്നെ
രുത്തരെ ഓരോ ഇഷ്ട വുമ്പോ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവുല്ല
ആഹ അതന്നെ ഏതായാലും ഇങ്ങള ഒന്ന് അന്വേഷിച്ച് നോക്കണ്ടി
ആഹ ആഹ ഞാൻ എവിടെ ഉണ്ടെങ്കിലും പറയണ്ട് ട്ടോ ആഹ്ഞൻെച്ച ഞാ എന്തെങ്കിലും അറിയിക്കണ്ട് വിളിച്ച അറിയിക്കണ്ട് ഇതേ എന്താ ചെയ്യാം ആഹ ആഹ് എന്നാൽ ശെരി ആ ഞാൻ പണി നടക്കട്ടെ ആ ആ ഉം